കേക്കുന്നുണ്ടോ?
ഉം എന്തൊക്കെയുണ്ട് വിശേഷം?
എന്താ സുഖം ഇങ്ങനെ പോണ് എന്തൊക്കെ ഉണ്ട് വർത്താനൊക്കെ?
നല്ലെന്നെ
ഉം ഭക്ഷണം കഴിച്ചോ?
ഇല്ല
ഉം ആയില്ലേ ഭക്ഷണം കഴിക്കാൻ..?
ആയിക്ക് പക്ഷെ കഴിച്ചില്ല..
ഏഹ്
ഉം
എന്തന്ന് സ്പെഷ്യലൊക്കെ?
സ്പെഷ്യല് ഹോസ്പിറ്റലാള്ളെ അപ്പം എന്താ ബിരിയാണി ഉണ്ടാക്കൊണ്ടോന്നു. ആ
എന്തോ ഹോസ്പിറ്റലിലപ്പോ പനിയോ?
ച ആ അനിയത്തി അനിയത്തിക്ക് പനിയാ അപ്പം അഡ്മിറ്റ് അപ്പൊ ഞാന് വന്നതാ.
അതെ
ഉം
അത് ശരി അപ്പൊ എത്ര ദിവസായി അഡ്മിറ്റായിട്ട്?
ഇന്നലെ
ഉ കൊറവില്ലേ ന്നിട്ട്?
ചുമ ഭയങ്കര ചുമ അപ്പൊ പിന്നെ നളെയോ മറ്റന്നാളോ ഏഹ്
കഫക്കെട്ട് ണ്ടാവൂല്ലേ?
ആഹ കഫക്കെട്ട് അങ്ങനെല്ല പക്ഷെ വേങ്ങ തലവേദനെ അങ്ങനെയക്കെയിറ്റ് ഉം
എഹ് വീട്ട്ന്ന് ഭഷണം കൊണ്ട് രാ
എങ്ങനെ
വീട്ട് ന്ന് ഭക്ഷണം കൊണ്ടരാണോ ചെയ്തത്..
ആഹ
ഉം ന്നിട്ട് അനിയത്തി
നിങ്ങൾ കയിച്ചോ
ആഹ ഞങ്ങൾ കഴിച്ചു അതെ ഞങ്ങള് കഴ പക്ഷ ഇവിടുത്തെ ആ കുട്ടികളൊക്കെ ഉറങ്ങി പഠത്തക്കെ കഴിഞ്ഞ് അ ചോറൊക്കെുന്ന അവര ഉറങ്ങി
ഏ എത്ര ആളാ
രണ്ടാള്
ആ എത്രല്ലോ പഠിക്കുന്നേ
ഒരാള് മൂന്നില് ഒരാള് എൽ കെ ജിയില്
ഓ
രണ്ട മൂന്ന് ദിവസം ലീവ്ല്ലേരുന്ന
ആഹ ആ് ഇനിപ്പൊ നാ പോവാൻ മടിയ
ഉ മടി ങ്ങപ്പല്ല ഇനിയിപ്പ നന്ന്ന്നെ ചെറ ചെറിയ ആ ചെറിയ ആള് ചോദിക്ക ഇനിയിപ്പ ഇന്ന് രാത്രിയി ഉറങ്ങിയിട്ട് നാളെ രാവിലെ നമക്ക് പോണലേ ഏതേക്കും അപ്പ ആന്നറയും സ്കൂള് വിട്ട് വന്ന ഞാൻ ഇവിടെ വക്കും എന്താ ഇന്ന് സ്കൂളുണ്ട് ഇന്ന് സ്കൂളുണ്ടോിക്ക അപ്പൊ ചപ്പം ചോദിക്ക നാെ സ്കൂളുണ്ട ചോിക്കുന്നത്ണ്ടേ അപ്പംമ്മ സ്കൂൾ വന്നാ ചോദിക്ക അടുത്ത് ഇന്ന് സ്കൂൾുണ്ടമ്മ അപ്പൊ ഞാൻ പറന്ന് സ്കൂള ഞ പറഞ്ഞ കൊടുക്കും നമ്മള ഇന്ന് രാത്രി കിടന്ന തുറങ്ങി രാവിലെ ആുമല്ലോ അപ്പൊ സ്കൂളിറ അപ്പൊപ്പന്ന് ചോദിക്കാ പറാ നമ്മള ഇന്ന് കടന്നുറങ്ങുന്ന നാളെ സ്കൂളുണ്ടല്ലോക്ക്പ്പന്നിറോട് രാത്രയില് ഉ ഇതന്പടല്ലേ അപ്പൊ ഒരുങ്ങി നിന്ന കഴിഞ്ഞാല് പത്തുമണിക്കാണ് പോവേ ണ്ടത് ഒരുങ്ങും നന്ന കഴിഞ്ഞാല് അമ്പല നക്കാരൊക്കെ ആവുമ്പോത്തനും ഒരുങ്ങിക്ക കഴിഞ്ഞാല് പത്ത്മണിയാകുപോം പത്തുമണിക്ക് ഇറങ്ങാറ അപ്പത്ത ഇടെ തറക്കൂട്ടും പോകാ പോക പറഞ്ഞിട്ട് അങ്കണവാടീൽ ലൊന്നും പോയിട്ടില്ല കേട്ടോ അങ്ങന വെന്നും പോവാത്താളാണ് അംഗൻവാടിയിൽ പോയിട്ടില്ല ഞാൻ അംഗവാടി പോകില്ല ഞാൻ സ്കൂളക്കെ പോവുള്ളൂേ ന്ന് എന്നിതായത് പറയന്ന അംഗൻവാടിക്കൊന്നും പോന്നിട്ട് അംഗണവാടി പോയിട്ടില്ല എന്നിട്ട് ഞാൻ വിചാരിച്ചത് സ്കൂളിൽ ആ സ്കൂളിൽ ഇരികുലേന്ന് പ്രവേശനാവസ്ഥത്തിന് കൊണ്ടയാക്കി പിന്നെ അന്ന് കുഴപ്പില്ല പിറ്റേന്ന് മറ്റു ദിവസം കരഞ്ഞു പിന്നെ അൾ ഉഷാറായി ഉ ടീചറും പറഞ്ഞു അംഗനവാടി പോയിട്ട് ലെ ചോദിച്ചു ടീച്ചർ അതു അവിടെന്നും പോയിട്ടില്ല അതല്ലെ പറഞ്ഞു കരഞ്ഞപ്പൊ പക്ഷെ പിന്നെ അങ്ങനെ പ്രശ്നേ ഇല്ലേട്ടവൾക്ക് ഞങ്ങൾ രാവിലെ നീക്കും മടുന്നില്ലാതെ നീക്കും കുളിക്കും ചായ കുടിച്ചുരുങ്ങി ഉ സ്ക്കുൾ പോവാൻ ആള് റെഡിയാ
ആഹ
വന്നേഴഞ്ഞഞാ എനിക്ക് എഴുതാരിക്കുമ്പോ ഓൾക്ക് എഴുതാഇരിക്കണം
ഉം
അങ്ങനൊക്കെ എന്നിട്ട് പ്രശ്ണം എന്താണ് പഴയള്ള ആൾക്ക്ന്താ എന്താ കൊടുത്തപ്പോ
അങ്ങനെ അതിന് ഫുഡ് കഴിക്കാ കഴിക്കാിരിക്കണതൊന്നുംല്ല
ഏഹ
എന്തും കഴിക്കാം
സംക്കനണ്ടല്ലോ റോമിലാ ഏ വേറൊരോ കൂടുല്ലതെ
എത്ര നേര ഇപ്പൊ ഉണ്ടേനു പിന്നെ ഒരു പോയി അപ്പൊ ഞാൻ വന്നു
ഇമ്മ പോയോ
ആ ഉമ്മ പോയി
വീട്ടിലാരാപ്പ ഉപ്പ ഉപ്പല്ലേ
ആഹ് ഉപ്പണ്ട് ഇത് ഉപ്പാന്റെ ഏട്ടന്റെ മോളാ
അതെ
എന്റെ വീട്ടില് ഉമ്മ ഉപ്പ അനിയും ഞാനും മ്മമ്മ
ഏ നീ പഠിക്കാണോ
ആഹ് ഞൻ ഡിഗ്രി
വെറെ ആരാള്ളെ
ഏ
നാട്ടിൽന്നല്ലേ
ആഹ് അത് തന്നെ
ആഹ് ഇപ്പൊ നപ്പൊക്ക ക്ലാസില്ല
മാളണ്ട് ഞനൊന്നില്ല
ഏ
ണ്ട് ഞാൻ പോകുന്നില്ല
അതെന്താ നാളെ പോകാത്തെ
മടി അതല്ലെ ഇപ്പൊ ഞാൻ ഇവിടെ വന്ന് നിക്ക്ണെ
ആ അതെ പേര്ന് ഇത് പറയും ചെയ്യാ ആശുപത്രിയിലണ്ന്ന് പറയും ചെയ്യാ അതാണല്ലേ കാര്യം എത്ര ഡിഗ്രി ഏതാ സെക്കൻഡ് ഇയറോ ആ ശരി ഇത്രയും വലിയ ആൾക്കാർക്ക് മടിയാ ന്നട്ടാപം കുട്ടികളെ കാര്യം
അതാ ഞാൻ ചോയിച്ചെ മടിയൊന്നുല്ലേ അവിടെ ആരൊക്കെള്ളെ
കളിക്ക ഹസ്ബന്റ് രണ്ട് മക്കള് അമ്മായിമ്മ എളേച്ചൻ
ഉം
ഓ അനക്ക് അനത്തി ന്റെ വീട്ടിലോ എന്റെ വീട്ടില് ആ ചേച്ചി അനിയൻ അമ്മ ചേചീടെ കല്ല്യാണം കഴിഞ്ഞു അനിയന്റെ കല്ല്യാണം കഴിഞ്ഞു അച്ഛൻല്ല എല്ലാം കഴിഞ്ഞു അങ്ങനെ പോണു ഇനിപ്പോ നാളെ രാവിലെ പോവോ വീട്ടിക്ക് പോവോ ഇല്ലേ ഞാൻ നിമ്മള ഇപ്പ കുട്ടികളെ ചെറിയ കുട്ടികള അല്ലേ ആൻക്ക് പോരാനൊന്നും പറ്റൂലല്ലോ
ആഹ്
പോവലില്ല അവരെ സ്കൂള് കൊണ്ടാക്കണേ ഇവിടെ നട എന്നട്ടുത്ത സ്കൂള് അപ്പം നട്ന്ന് കൊണ്ടോയാക്കണം പിന്നെ കൊണ്ടോരാനും പോണം അനത്താകുമ്പോഴ ഒന്നിനും പോകാൻ പറ്റില്ലല്ലോ അപ്പങ്ങനെ പോവലില്ലേ അങ്ങനെ പോവാനായിട്ടില്ല
ഉം
റോഡ് ബട്ന്ന് കടന്നിട്ടാണ് സ്കൂള് അ ഒറ്റക്ക ആക്കാനുള്ളത് പ്രായയിട്ടില്ലല്ലോ ഒറ്റക്ക് പറഞ്ഞേക്കാനായിട്ടില്ലല്ലോ അപ്പൊ പിന്നെ കൊണ്ടയാക്കണം
ഉം
അങ്ങനെ പിന്നെന്താ
പിന്നെന്തൊക്കെ എന്തെ കറി വച്ചേ
ഇന്ന് പച്ചക്കറിയായിരുന്നു
ഉം
ഉ ഇവിടെ ഏട്ടന്ന് വ്യയ്യ ഏട്ടന് കണ്ണിന്റെ ഓപ്പറേഷൻ കൈഞ്ഞിരിക്ക
ആഹ
ഹബറി അവർക്ക് കണ്ണും ചിമ്മരണ്ടായി എന്തോ ഓപ്പറേഷൻ കൈഞ്ഞിരിക്ക റെസ്റ്റില അ പിന്നെ കുറച്ചി മീനങ്ങ
ആമ്
വിട്ടില്ല ഇഞ് നാളെ രാവിലെ പോവ
ഇല്ല ഞാനീ രുച്ചക്ക ആവേക്കും
ഹ് ഇനിപ്പ അ ആതഞാ അങ്ങട്ട വരക ഹോസ്പിറ്റലേക്ക് രാവിലെ ആര വര
നത്തേക്കോ
ആഹ
നാളത്തെ ചിലപ്പോം നാളെ വിടേക്കും ഇല്ലെങ്കില് ഇൻഫെക്ഷൻണ്ടെന്നാ പറഞ്ഞ അപ്പൊ ഇപ്പളാന്നന്ന് അറില
ആഹ ശരി വറെ കൊഴപ്പൊന്നല്ലല്ലോ
ഇല്ലല്ല വേറെ കൊഴപ്പൊന്നുല്ല പനിയും അങ്ങനെന്നുല്ല ചുമ
ചുമ മാറന്നല്ലേ
ഉം
എന്റെ വീട്ടില അത് അമ്മയ്ക്കും പനി അമ്മക്ക് ഈ പറഞ്ഞ പോലെ പനിയൊക്കെ മാറീട്ട്ണ്ട് ചൊമ മാറണ്ടേ
ചൊമ മാറിട്ടില്ലമ്മക്ക് ഇപ്പഴും ചുമച്ച നടക്കണ്ട്
അതാണ് പൂവാത്തെ
ആഹ പിന്നെ അമ്മ കൂടി വന്ന്ണ്ട് ഏട്ടനെ കാണാൻ വേണ്ടീട്ട്
ആഹ
പിന്ന് രാവിലെ ഒന്ന് ഒരു പതിനതിനണി ക്കായപ്പോ പോയി
ആഹ
ഇസ്കൂള് പോ ആഹ ഇന്ന ആ ഇന്ന് മഴയാരുന്നു അവിടെ ഇണ്ടാർന്നോ മഴ
ഓ നിക്കാതെ രാവിലെ തൊട്ട് തുടങ്ങിയതാണ് നല്ല മഴയില്ലെങ്കിലും എന്നാലും ഉണ്ട്
ആഹ അതേ പോലത്തന്നെ ഇവിടേം എന്റെ മകനിന്നലെ രാവിലെ തൊ തുടങ്ങിന്ന് നിടെ പിന്നെ വെയിലുന്നല്ലോ
ആഹ
രാവിലെ തൊട്ട് തൊടങ്ങി ഇവിടെ മഴ
ഉം
ട്ടാനും വല്ലാതെ മഴൊന്നും ഉണ്ടായിട്ടില്ലല്ലോ ഇ പ്രാവശ്യം
എങ്ങനെ
ഇപ്രാവശ്യം അങ്ങനെ വല്യ മഴന്നുണ്ടായിട്ടില്ലല്ലോ പറയ്യാ
അല്ലെപ്പൊ തുടങ്ങിണ്ടാവള്ളൂ
ആഹ ഉള്ളപ്പൊക്ക പിന്നെ അക്കൊക്കെ തുടങ്ങിണ്ടാവും കൂടുതലായാലും പേടിയാണ്
ആഹ ഹ് ഹ്
പറയും വേണ്ട
ആ അതന്നെ
ഉള്ളകളിൽ എല്ലതും കൊടുക്കും
ആ ഇങ്ങനൊക്കെ പെയ്ത മതി
അതെ എങ്ങനെയൊക്കെ പെയ്യാൻ ഇങ്ങനെ യ്താ മതി വെള്ളം വേണേനും ചെയ്ത് പൊക്കത്തിന്റെ പേര് വയും ചെയ്യണ്ട് വെള്ളത്തിന്റെ ചെയ നമുക്ക് വെള്ള അങ്ങത്തെ വീട
ഉം
പിന്നെ കോളേജിൽ പോകുമ്പോ എന്താ ഫുഡും കൊണ്ടോവാല വേണ്ട ക്ലാസ്സ്‌ വൈകുന്നേരം വരണ്ടക്ലാസ്
ഓ
പിന്നെ അനിയത്തി എന്താ ഏ അനിയത്തിന്താ ചെയ്യണപ്പോ അഡ്മിറ്റായി കിടക്കണാള്
ഓള് നീറ്റ് കോച്ചിങ്ങിലാ
ഏ എവിടെയാ നാട്ടിലെന്നെ
ആഹ കോഴിക്കോട്
ആഹ അപ്പൊ പനിയായിപ്പോ പോന്നതാ അവിടെ നിന്ന് പഠിക്കല അവള നിന്ന് പഠിക്കാനോ അതോ പോയി വരിയാണോ ചെയ്യല് ഹ് പനിയായപ്പോ പോന്നതാ
ആഹ പനീറ്റ് പോന്നതാ
എ അയ്നൊക്കെ മാത്രേ പോവ്ണ്ടാവൊള്ളൂല്ലേ......
ആഹ....
ആഹ് എന്ന ഐ കോട്ടെട്ടോ ഞാൻ വിളിക്കണ്ട് ന്നാല് ശെരിന്ന.
ആഹ ശെരി